ഹലോ
ആഹ് എന്തൊക്കെയാ വർത്താനം?
എന്താ മഴ ഇണ്ടോ? ആഹ് കേക്ക്ണ്ട് മഴ ഇണ്ടോ?
കൊഴപ്പ് മഴ ഇപ്പ ഇല്ല. ഇണ്ടായിരുന്നു.
ആഹ് ഉം- ഇല്ല ഇപ്പല്ല, ഇന്ന് ഇതുവരെ മഴയായിനു. പക്ഷെ ഇപ്പൊ കൊറച്ചു നേരായിട്ട് മഴയൊന്നുയില്ല.
ആഹ് ഇബടെ അതന്നെ. ഇപ്പൊ കൊറച്ച് നേരം വരെ ഇണ്ടായിനു. ഇപ്പ ഒന്ന് അങ്ങനെ ഒയിഞ്ഞേക്കണ്.
ഇപ്പ ഇത്രേം ദിവസം ഭയങ്കര വെയിലല്ലേനോ?
ആഹ് അയനെ മഴക്കാലാന്നൊന്നും തോന്നൂലാറിയ.
ഇപ്പോ കണ്ടില്ലേ ജൂണ് കയിഞ്ഞു. ഇതുവരെ ശരിക്ക് നല്ല
മയ കിട്ടീട്ടില്ലേ. അങ്ങനെ കയിഞ്ഞ തക്കത്തായി ഇനിപ്പൊ ഇക്കുറി വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടും.
ഉം അതാണ്. കഴിഞ്ഞൂറി വല്ലാതെടങ്കേറായില്ലേ? കാരണം കഴിഞ്ഞോല്ലം അത്യാവശ്യം മഴ ഒണ്ടായതോണ്ട്.
ആഹ് ഇക്കുറിക്ക് ഇപ്പം അയീന്റെയൊക്കെ ഒരുക്കൊണ്ടാവും. ഇക്കുറി ഇനീപ്പോ അതിന്റെ ഒരുക്കം ഒക്കെ ഒണ്ടാവും.
അടുത്ത ജനുവരി ആവുമ്പോ തന്നെ കെറൊക്കെ വറ്റും.
ഉം ഇങ്ങക്ക് വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് ഒണ്ടാവല്ണ്ടോ?
ഏഹ് ഞങ്ങക്കില്ല. ഇവടെ ഒരു പാടത്തിന്റെ വക്കത്താണ് കെണറുള്ളതേ. അയില് പിന്നെ വറ്റലില്ല.
ആഹ് ഞങ്ങളും പാടത്തൊക്കെ തന്നെയാണ് പക്ഷെ കെണറ് ആഴല്ലാത്തോണ്ടെ വെള്ളോക്കെ വറ്റും.
അതാണ്. ആയയില്ലാഞ്ഞിട്ടാണ്. നല്ല ആയയുണ്ടങ്കിൽ നല്ല വെള്ളം ഉണ്ടാവും പാടത്തിന്റെ വക്കത്ത് ആയോണ്ടേ.
ആര്ക്കും വെള്ളം വറ്റൂല. അത് കെണറ് ആയയില്ലാഞ്ഞിട്ടാണ്. പിന്നെന്തൊക്കെ?
വേറെന്താ? കൊഴപ്പൊന്നുല്ലാതെ ഇങ്ങനെ പോണ്. കുട്ടികളൊക്കെ എവിടെ?
കുട്ട്യോളതാ ഒച്ചേം വിളീം ഇട്ട്കാണ്ട് നടക്കുന്ന്ണ്ട്- ഒക്കെ ഇപ്പോ ഒറങ്ങിയേച്ചങ്ങാണ്ടെ.
ആഹ് ആഹ്
ഉം ഉം കയിച്ചണൂള്ളു ആഹ് ഓലുതാവിടെ കളി കയിഞ്ഞ് വന്നയാ ഉം എന്നും ഒറങ്ങുവോ?
ആഹ് ആ ഒരു ഒന്നേ മുക്കാൽ രണ്ടുമണിയക്കെ ആവുമ്പോക്ക് പുടിച്ചിട്ട് ഒറക്കും. ചെറുതിനേ വലുതിനെ അയിനൊന്നും കിട്ടൂല ഓൻ സ്കൂളിട്ട് വന്നാ രണ്ട് മണിക്കൊക്കെ സ്കൂളിട്ട് വന്നാ ഓൻ ഫോണ് മ്മേ അവിടിരിക്കും മറ്റോനെ പിന്നെ ഞാൻ പുടിച്ചിട്ട് ഒറക്കും, ഇല്ലങ്കി രണ്ടും കൂടി വികൃത്
ഉം ഇന്നിട്ട് രാത്രി അപ്പൊ വൈകൂലെ ഒറങ്ങാന്
വെയ്കും ചെലപ്പോ നാലേ ആഹ് നാലേമുക്കാല് അഞ്ചുമണി ക്കാവുമ്പോൾ അല്ലെ എണീച്ച ചെലപ്പോ നേരം വൈകീക്കാണെങ്കിൽ ആറ് മണിയാകും ചെലപ്പോ അപ്പൊണീച്ച അപ്പൊ പിന്നെ അന്തിക്ക് പത്തുമണി പത്തരെക്കെയാവും. ഞമ്മളും പിന്നെ കെടക്കാൻ വകൂലേ, അപ്പൊ പിന്നെ അങ്ങനെ നിന്നോട്ടോ കരുതും. പിന്നെ ഇന്നിട്ട് ഇന്ന് ഞായറാഴ്ച്ചായോണ്ട് ലീവെക്കാറല്ലേ. ആഹ്
പിന്നെ രാത്രിക്കുള്ള ഫുഡെക്കെയായോ? ഉം ഉം
കൂട്ടാനെക്കെ പിന്നെ ഒണ്ടാക്കിയത്തന്നെണ്ടാതായിട്ട് അങ്ങനെ പോകും.
ഉം ഉം ആ ഞങ്ങള് രണ്ടു നേരത്തെക്കൂടി ഒപ്പമൊക്കെ.
ആഹ് കുട്ടികള് പച്ചക്കറിയെ തൊക്കെ തിന്നോ?
എവെടെ? ആകെ പച്ചക്കറിയിലാകെ പറ്റണത് പൊട്ടാറ്റോ ഫ്രൈയാണ്.
ആഹ് അതെല്ലാടത്തും അങ്ങനെത്തന്നെ.
അത് മാത്രം അത് കൂട്ടാനാക്കിതൊന്നുമില്ല. ഫ്രൈ ചെയ്താല്. ഉം
ആഹ്, ഇവിടെന്നെ ചോർക്ക് കൂട്ടാനെക്കെയാക്കി കൊടുത്താലും തിന്നും. വേറെ പച്ചക്കറിയൊന്നും പറ്റില്ല. ആഹ് അവെടെ വെറെ പച്ചക്കറിയൈറ്റം പറ്റ്
ഉം
പിന്നെ ക്യാരറ്റ് പച്ചക്കിന്നും ആ ക്യാരറ്റ് പച്ചക്കിന്നും ബീറ്റ്റൂട്ട് കുറുക്കിയിലിട്ടേക്കണെങ്കി അതും തിന്നു.
ആഹ് ആഹ്
അക്കെതന്നെയൊള്ളു പച്ചക്കറി തീറ്റ. ഒക്കെ എറച്ചിയും കോയിയും എറച്ചിയല്ല. വെറും കോയി.
ആഹ് അറച്ചി മീനുവെല്ലാഷ്ടില്ല. ചിക്കൻ കൊഴപ്പില്ല. ആഹ്.
അത് പൊരിച്ചതായാലും തേച്ചതായാലെക്കെ ഓൾക്ക് പറ്റും. പിന്നെ എന്നിട്ട് ഞായറാഴ്ച്ച ഞായറാഴ്ച്ചായിട്ടൊന്നും സ്പെഷ്ലൊന്നും ഒണ്ടാക്കിട്ടില്ലേ?
ഇന്ന് ഉണ്ടാക്കിയില്ല. അപ്പൊ മിനിഞ്ഞാന്ന് മോറമത്തലേയനാ രാത്രി. അപ്പൊ അതിന്റെന്നിലെയും ഫ്രിഡ്ജ്. കൊറച്ചിണ്ട് ഇപ്പളും പിന്നെ വെറൊന്നുണ്ടാക്കില്ല.
ആഹ് ഇവെടെ അങ്ങെ തന്നെയാന്ന് മിനഞ്ഞാന്ന് മന്തി വച്ചേക്കാന് അപ്പ പിന്നെ. ഒന്നും ഉണ്ടാക്കിട്ടില്ല.
ഉം
പിന്നെ എന്നിട്ട്?
ഹലോ ആഹ് ഹ ഹലോ ഹലോ
ഹലോ
ആഹ് പട ചാങ്ങെര അങ്ങാടി. ചാങ്ങെരെക്ഷൻ കടന്ന് കാര്യക്കി വെരെ പോകേണ്ടേ? നേരെ പോണം. ഏ
ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ എന്താച്ചേ? എനക്ക് എന്തൊക്കെ ഫുഡ് ഇണ്ടാക്കാൻ അറിയാ. എന്താഷ്ടമൊള്ള ഫുഡ്.
ഹലോ
ആഹ് പിന്നെ ആ എന്തേടില്ലേന്താ റേഞ്ച് പോയണെന്ന് തോന്നണു.
ആഹ് അതേ രു കോള് വന്നു.
ആഹ് അയനടില് റേഞ്ച് പോയി തോന്നെണെന്ന് പറയാ. അത് ഒന്നും കേക്കാതായി. പിന്നെ
വേറെ എന്തൊക്ക
വേറെന്താ കൊഴപ്പ ന്ന അങ്ങനെ പോണ വീട്ടക്ക് പോവലില്ലേ
ചായ് ഓണം മദർസ് സ്കൂളൊക്കെ ആയിട്ട് പോയി വീട്ടുന്നില്ലേ
ആഹ ഒക്കെ അതന്നെയാണ് പോവാാന ഇപ്പൊ ഈ മഹർത്തിന്റെ ഒക്കെ ഒരു ലീവല്ലേ ഉള്ളൂ
ഉം ഉം ഉം
വൈകേരം ആകുമ്പോ പോയ നേരം വിളക്കുമ്പോ തന്നെ തിരിച്ച തുമ്പ ചാന ഇത്
അത്രക്കണ്ടോ
എപ്പോളണ്ടായിന കുട്ടിക്ക്
ഇല്ല എന്നൊന്നല്ലേ കൊയന മദ്രസ് ഉണ്ടല്ലോ
ആ മദ്രസ ഉണ്ട്
ചപ്പി
എൻന്റെ മകൻ ആച്ച രണ്ട് ദസം മദ്ര രാവില കിട്ടുള്ളൂല്ലാ ദിവസ ഒെ വകരം ടൂഷനാണ്
ആഹ് വൈകുന്നേരം പറഞ്ഞപ്പളേകരം
വൈകുന്നേരം നാലേ മുക്കാല് മുതല് ആറേ ആറേകാല വരെ
ആഹ ആഹ സ്കൂള തന്നെ കേറല്ലേ
അല്ലേ നമ്മള ഇവിടുത്തെ മദ്രാസൽ സ്കൂള് രാവില ഏരക്കക്ക് തുടങ്ങി രണ്ട് മണിയാകുമ്പോൊക്കെ ഒന്ന് രിച്ച് വരുവേ
ആഹ ആഹ ആഹ
പിന്നെ വന്ന രണ്ട മണിക്കൂർ തേച്ചു കിട്ടൂല അങ്ങനെ ഒത്തിരി സമയം നാലേ മുക്കാലിന് പിന്നെ മദ്രാസക്ക് പോകവും
ഉം
എല്ലാ ദിവസങ്ങളും പോല നടക്കൂില്ല ശനി ിയായരും മർസൈവവാക്കി പോലും നടക്കൂ ആെ ര ദിവസ നേരത്തിും പത്ര കിട്ട
അപ്പൊ അതെന്ത് സാധനം മാത്രസ്ഥാനല്ലേ ഞാൻ നേരത്ത്
ആഹ് ഓന് സ്കൂളില ആ സമയം രാവിലെ ആവണ്ടേ അപ്പൊ മദ്രസ് ആ മദ്രസ് കൊടു കിട്ടത്തുകൊ ട്യൂഷനിലാക്കിോും എന്റെ ക്ലാസ്സൽ ഒന്ന തന്നെ ഉള്ള അനെ പോത് പിന്നൊക്കെ വലിയ ക്ലാസ്സിലെ കുട്ടികളാണ് ഓരോ ആറേഴ് കുട്ട ള പഠിപ്പിച്ച ഒരു സ്ഥ അങ്ങനെനക്കട്ട് നിക്കുക
ആ ഒക്കെ വേറെ വേറെ സുട്ടികള നേരം
ആ് അഞ്ചാം ക്ലാസ്സത്തെ ഏഴാം ക്ലാസ്സത്തെയയും അങ്ങനത്തെൊക്കെ കുട്ടികള ഉണ്ടാവും പൊതു പരീക്ഷാ ക്ലാസ് ചല്ല കുട്ടികളക്കെ പി ഏറെ നോ നോക്കണല്ല പൈറ്റങ്ങളൊക്കെ വരും പിന്നെ നിന്ന് ആറാ്ചായിട്ട് എടുക്കും പോയിട്ടൊന്നുമല്ലേ കുട്ടികളായിട്ടൊന്നും
പോവാാന് കിട്ടിയോ ടൂർോയ്ക്ക പിന്നെ ഞങ്ങള് പോയില്ല
ഏർ നിങ്ങളെ കൊണ്ട പോതെ കെട്ടിയ വക്ക
അതൊരു ടൂറിണ്ടള അയിന് മാസത്തില് അഞ്ചാറ് ടൂറുണ്ടാാവും
ഏ
ആ ഞങ്ങളെ കൊണ്ടപോലുണ്ട് ഞങ്ങ അത് വേറെണ്ട്
ആ ആ അപ്പ പിന്നെ സുഖമായില്ലേ ഞങ്ങള് ഇതിന്റെ ഉള്ള ഇരിക്കാൻ നല്ലത് പുൊറത്തൊക്കെ ഇറങ്ങി കാണലില്ല അത് വെച്ചോക്കുമ്പോ നല്ലതല്ല അങ്ങനെ അത് വെച്ച നക്കുമ്പോ എന്താല്ലേ ഞങ്ങൾക്ക് പോയാലും വന്നാലൊക്കെ ആ
എന്നന്താ സ
പോയാലും വന്നാലുംൊക്കെ ഇതിന്റെ ഉള്ളിലാണ് ആ ഇനിയിപ്പോ വേറെ ബ പൊന്നും ആയിട്ടില്ലല്ലോ അതൊണ്ടല്ലേ
ഉം ഉം ഉം അനെ ബാധ്യതായി കഴിഞ്ഞ ഒന്നും ഇറക്കൂില്ല ഉ
നമ്മക്ക് ഇപ്പൊ ഇപ്പ കിട്ടണ സമയം നമ്മള ആരോഗ്യംതള്ള സമയത്തല്ലേ പ്പ അങ്ങനത്തേനൊക്കെ പറ്റുള്ളൂ കൊറെ വയസാവോളം കുറെ അധ്ാനിച്ചിട്ട് പിന്നെ ഒന്നതിനാ വയസായിട്ട് പിന്നെ എന്തിനാ ഒന്നന് വെ
ആഹ് ആഹ് അത് ശരിയാണ്.
നല്ലത് അവനാന് ആരോഗ്യള്ള സമയത്ത് പോട്ടേക്ക തന്നെ.
ഉം
ഇവിടെക്കെ അത അങ്ങനെ തന്നെയാണ് മറ്റേത് രാവിലെ ഇവിടുന്നുണ്ട് ചായയും കുടിച്ചോണ്ട് ഇറങ്ങിയാല് പിന്നെ എവിടെന്ന എന്താന്ന ഒന്നും അറിയില്ല വിളിച്ചപ്പോ പറ ഞാൻ ഇവിടെ ചരം കയറിയിക്കണ് ഞാൻ ഇന്ന് അന്തിക്കൊള്ള വരപറയും അങ്ങനെയന്നോ ഇപ്പൊ പിന്നെ ഇവിടെ അടുത്ത അവിടെ ഇവിടെൊക്കെ പണ്ട് പോ പാടം കണ്ടൊക്കെ എടുത്തപ്പ പിന്നെ. നേരം വെളുത്തു വൈന്നേരം ആവോളം ആയില് കളച്ചും കളച്ചും മാന്തി അയിലുണ്ടാവും. അതുകൊണ്ട്പ്പോ എവിടക്കലും പോട്ടെ കൊണ്ടുപോവോന്ന് ചോയ്ച്ചാലും കോലല്ല.
ആ
ഒല്ക്ക് പണിയല്ലേ.
ഉം
പിന്നെപ്പതിന് ഇടയില് എപ്പേള്ല് വൈനേരം ഒന്ന് ഇറങ്ങിയാ കാണ. പിന്നെ ഇപ്പൊ മക്കക്കും തന്നെ ഓല്ക്ക് ഏതേലും ചെറിയ പാർക്കിലെവിടേലും ഒന്ന് ചാടി ക ക്കോണ്ടായ മതി.
അപ്പൊ പിന്നെ ഒലറ്റ അങ്ങനെ പോകും ഞമ്മള അപ്പളും ഇതിന്റെ ഉള്ളി തന്നെ.
ആ
പിന്നെ വേറെന്തൊക്കെയാ? ചായകുടി കഴിഞ്ഞാ?
ആ ചായോടി കഴിഞ്ഞു. നീച്ചയ്ക്ക എന്തേലുക്കെ കൊടുക്കണം ചെറുതിന് അല്ലെങ്കി ഓ ആകെ അലംമ്പാക്കും. അപ്പൊ പിന്നെ. ഓൻ ചായ കുടിച്ചൂല പച്ചള്ളം കുടിച്ചള്ളൂ പക്ഷെ കടി എന്തേലോക്കെ വേണം. അപ്പൊ എന്തേലൊക്കെ അങ്ങന ഉണ്ടാക്കുന്നു ചെറുത് വലുത് ചായ കിട്ടിയിട്ടില്ലാന്ന് പരാതി ഗൾഫക്ക് വുളിച്ച്പറിം.
ആ എല്ലാടത്തും ഓരോന്നും ചായ പറ്റാത്തും ചായ പറ്റേണ്തൊക്കെ ഉണ്ടാവും.
ണ്ടാവും അതങ്ങനെ തന്നെണ്.
ഉം
ഓന്റെ വാപ്പ അങ്ങനെയാണ് തോനെ ചായ കുടിചൂല്ല. ഒരു ഇസത്തില് രാവിലെ ഒര് അര ക്ലാസ് ചായ വൈകുന്നരം അര ക്ലാസ് ചായ അത്രേ കുടിച്ചുള്ളൂ.
ആ ആ ആ
അതെ പോലെ കാരല്ലേ?
ഉം രാവിലും ചായകുട്ച്ച്ണതും ഇഷ്ടല്ല. ഒര് അര ക്ലാസ്ക്കെ ചെല്പ്പോ അത് അപ്പത്തിക്കൊക്കെ നമ്മ ഉണ്ടാക്കി കറി പറ്റില്ലെങ്കി അപ്പ പറി ചായലൊപ്പി തന്നള പറി ചപ്പാത്തിക്കൊക്കെ ടൊമാറ്റോ സോസും.
ആ ആ ഇബാടൊക്കെ അങ്ങനെതന്നെ
അങ്ങനൊക്കെ തിന്നോളു.
ഉം
പണ്ടോക്കെ പഞ്സാര ഇട്ട് ത്തിന്ന് ഇപ്പത്തെ കുട്ടിക്ക് പഞ്സാര ഒനും അറിയില്ല. ഒല്ക്ക് മൈനീസും സോസും ഒക്കെ അറിയുള്ളൂ. അറിയില്ല പിന്നെ
വേറെ ഒന്നുല്ലല്ലോ എന്നാ അയിക്കോട്ടെട്ടോ.
ആ ആയിക്കോട്ടെ